ആഹ് എന്തായി
നല്ലതന്നെ എന്തൊക്കെയങ്ങളെ വർത്താനം
നല്ലതന്നെ ആഹ് സുഖം തന്നെ ആഹ് ചായെക്കെ കുടിച്ച്
എന്തായന്ന് ചായക്ക് സ്പെഷ്യല്
ചായക്ക് സ്പെഷ്യല് പഴംപൊരി ഇണ്ടാക്കി പിന്നെ സമൂസ വേടി ആഹ്
പിന്നെന്തൊക്കെയാ
ഇവ്ടെ കൊറച്ച് വിരുന്നേര് വന്നിണ്ടായിരുന്നു അപ്പൊ സമോസ മേടിച്ചു ഉം
ഉം മഴ ഉണ്ടോ
മഴ പെയ്തട്ടില്ല പെയ്യാനുള്ള സാധ്യതകളൊക്കെ ണ്ട്
ഒക്കെ ആഹ് പിന്നെ വേറെന്തൊക്കെയാ
വേറെക്കെ നല്ലെ ഞങ്ങള അതെ ബീച്ചിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നിട്ടുള്ളോ
ഏഹ് എപ്പൊത്തിയതാ
ആഹ് പത്താം ക്ലാസ്കാർഡെ റിസൾട്ടൊക്കെ അറിഞ്ഞീല്ലേ
ആഹ് അതെ
അപ്പ അത് കുടുംബത്തില് കൊറെ പേരൊക്കെ ണ്ട് അപ്പ എല്ലാരും കൂടിട്ട് കേക്കൊക്കെ മുറിക്കാൻ വേണ്ടി ദേ ബീച്ചിലൊക്കെ പോയിട്ട് ഇപ്പ വന്നോള്ളു
ഏഹ് അടിച്ചുപൊളിച്ചു പോന്നു ല്ലേ
ആഹ്
വെക്കേഷനായിട്ട് വേറെവിടേം പോയിട്ടൊന്നുംല്ല
ആഹ് വെക്കേഷനായിട്ട് ഞങ്ങള് ആലപ്പുഴയിലൊക്കെ പോയി ആലപ്പുഴ ബോട്ടിങ്ങിനൊക്കെ പോയി
ആഹ് എങ്ങനെ ഫാമിലി ഒന്നായിട്ട് പോയത അല്ലെങ്കില്
ആഹ് ഫാമിലി ആയിറ്റു പോയി എ ഇതെന്നാണ് ഇങ്ങനെ ഇവടെ ഈ എൻ്റെ വീട്ടിൽത്തോരും പിന്നെ ഇവ്ടെ ബാക്കിയുള്ളരെല്ലാരും അങ്ങനെ എല്ലാരും കൂടിട്ട് പോയി ആഹ് ഫാമിലി ട്രിപ്പായിട്ട് ഒരു ബസ്സ് ആൾക്കാര് പോയിഞമ്മള്
ഏഹ് നല്ല ദിവസായിട്ട് എല്ലാമങ്ങനെ നന്നായിപോകുന്നു
ആഹ് ഞങ്ങൾ ദേ ഇനി ഇപ്പോരു വൺഡേ ട്രിപ്പും കൂടെ പോണംന്ന് പറഞ്ഞിട്ട് ദേ ഇപ്പൊ തന്നെ തിര്ച്ചരുമ്പോ പറഞ്ഞോള്ളൂ എവ്ട്ക്കെങ്കിലും നോക്ക് നല്ലൊരു സ്ഥലം നോക്കെ എല്ലാർക്കും കൂടെ പോയിച്ച് ആഹ്, അതിരപ്പുള്ളിയൊക്കെ ഞങ്ങക്ക് അത്ര ദൂരല്ല്യ. ഒരു വൺ ഡേ ടൂറേ ഇപ്പൊ പറ്റൊള്ളു. അത് കാര്ണം ഞ്ഞിപ്പ ദിവസങ്ങളില്ലല്ലോ സ്കൂള് തൊറ
അതേനിപ്പോ ദിവസായല്ലോ പെര്ന്നാളൊക്കെട്ത്തീലേ.
ബാംഗ്ലൂരൊക്കെ പൂവാന്നൊക്കെ വിചേര്ച്ചിണ്ടായിര്ന്നു.
ഏഹ്.
ഷേ ഇപ്രാശ്യം ബാംഗ്ലൂരൊന്നും പോയില്ല. ഇനിപ്പത് ഓണത്തിന്റെ വെക്കേഷനങ്ങനെള്ള സമയത്തൊക്കെ പോകും. ഈ ടൈമിലൊക്കെ ഔടെ നല്ല തെരക്കല്ലേ.
ആഹ്.
ഉം, നമ്മള് മെയിൻ വെക്കേഷനൊക്കെ നല്ല അങ്ങനെ ടൂറിസ്റ്റ് സ്പോട്ടിലൊക്കെ പോയിണ്ടേ നല്ല തെരക്കേരിക്കും.
ആഹ്, അതെ. വെക്കേഷൻള്ള സമയാവും പിന്നെ, ആഹ്, ഉം പിന്നെന്തൊക്കെ രാത്രികേക്ക് എന്തെങ്കി നീ സ്പെഷ്യലെന്തെ ണ്ടാക്ക്ന്ന്ണ്ടോ?
ആഹ്, രാത്രിക്ക് എന്തോ ന്നാണ് ന്ന് ചിക്കൻ വേടിച്ച്ണ്ട്, ചിക്കൻ കറിണ്ടാക്കിച്ച്ണ്ട്. നെയ്ച്ചോറാ ണ്ടാക്കി. നെയ്ച്ചോറല്ല ഒരു ഫൈഡ്രെയ്സ് പോലെണ്ടാക്കിയത്, ഇന്നലൊക്കെ നെയ്ച്ചോറായിര്ന്നു.
ഏഹ്.
വടേ ഏ കുട്ട്യേക്ക്തൊക്കെ തന്നെണ് ഇഷ്ടം. ഇങ്ങൻത്തെന്തെങ്കിലൊക്കെണ് വേണ്ടത്. മീനൊക്കേ ആഹ്‌, മീന് ഒരാള് മീൻ തിന്നൂല, ഒരാൾക്ക് മീനൊക്കെയിഷ്ടാണ്. ഒരാള് മീനാണ്ന്ന് പറയുമ്പോതന്നെ മുഖം പോവും.
ഏഹ്, പിന്നെ വെജിറ്റബിള് തിന്നോ?
വെജിറ്റബിള്പൊക്കെ കണക്കന്നെ അവൻ അവൻക്കിങ്ങനെ മാങ്ങ അങ്ങൻത്തെ സാധനങ്ങള് ക്കണത് ഇഷ്ടം. ങ്ങനെ മീന് ഇഷ്ട്ടല്ല്യ. മീൻ കറിയേ പിന്നോ ഇല്ല ഒരു മീനും തിന്നുല്ല. മീന് എന്തൊന്നാണ് കൂന്തള ക്ക വേടിച്ചെന്ന അവനിക്ക് ആകെ തല കറങ്ങും അത് തീരെ ഇഷ്ടല്ല. അങ്ങൻത്തെ മീനൊന്നും ഇഷ്ടല്ല്യ.
പിന്നെ വേറെ എന്തൊക്കെയാ, മാങ്ങയും ചക്കൊക്കെണ്ടോ അവടാ.
ആഹ് മാങ്ങേം, ചക്കൊക്കെണ്ട്.
ഏഹ്, ചക്കയൊണ്ടൊക്കെ എന്തേ സ്പെഷ്യല്ണ്ടാക്കോ?
ചക്കോണ്ട് ചക്കടക്കെണ്ടാക്കാറുണ്ട്.
ചക്കാടാന്നർഞ്ഞാല്.
ആഹ്, അത് ഈ ഞമ്മള് അരിപ്പൊടിയൊക്കെ കൊഴച്ചിട്ട് ഏഹ് പര ത്തീട്ട് അതില് ചക്കയും തേങ്ങയും
ഉം.
കൊർച്ച് ശർക്കരക്കെട്ട്ട്ട് ഒന്ന് വഴറ്റും. ചെലേ പ്പോ ഈ തേങ്ങേൽക്ക് ചക്ക അടിച്ചിട്ട് ഒഴിയ്ക്കും. അപ്പൊങ്ങെനെ നല്ലൊരു ഏഹ് ഇതി കിട്ടും, എന്നിട്ട് ഈ അരിപ്പൊടീ വാഴലെ പര്ത്തിയതില് ഇതും വെച്ചിട്ട് നമ്മള് സാധാ അടണ്ടാ ണ്ടാക്കണ പോലെണ്ടാക്കും, അല്ലെങ്കില് ഈ ചക്കാ അരച്ചിട്ട് അതില് അരിപ്പൊടിയും എലക്കായയൊക്കെ ഇട്ടിട്ട്ങ്ങനെ. പരത്ത് ഏ ഞാൻ ചക്കട ഇൻക്ക് ചക്കഷ്ടല്ല. ഞാൻ ചക്ക റ്റ് ണ്ടാക്ക്ണൊന്നും തിന്നാറില്ല. മാങ്ങ ഇഷ്ടാന്ന്.
ഏഹ്.
ഉം.
പിന്നെ.
പിന്നെ ഇവരിവിട ചക്കക്കുരു ജ്യൂസൊക്കെ ഉണ്ടാക്കണ്ട് ഇപ്പ ആദ്യം
ചക്കക്കുരു ജ്യൂസ് ആ കൊറോണെന്റെ സമയത്തായിനു തോന്നുന്നു ചക്കക്കുരുന്റെ ജ്യൂസ് എറങ്ങിയത് ക്ഷേ ഞാനിതുവരെ ട്രൈ ചെയ്ത് നോക്കിയില്ല, നിങ്ങള് അവിടെ അടിച്ചിരുന്നോ?
ആഹ് ലേശം ഉപ്പിട്ടിട്ടൊന്ന് കൊറച്ച് ഉപ്പ് ഇട്ടിട്ട് വേവിക്ക.
ആ എ എന്നിട്ട് ടേസ്റ്റ് ഉണ്ടായിരുന്നോ?
ആഹ് കൊഴപ്പില്ല നല്ല തേങ്ങാപ്പാലിൽ അടിക്കണം, നല്ല കട്ടിയുള്ള തേങ്ങാ പാലിൽ അടിക്കണം എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ
വേറെ എന്തെക്കെ
അല്ലെങ്കിൽ അതിന്റെ ഒരു കൈപ്പ് ടേസ്റ്റ് ആ തേങ്ങാപ്പാല് പീഞ്ഞിട്ട്.
ഉം
അല്ലെങ്കിൽ അതിന്റെ ഒരു കയ്പ്പ് ടേസ്റ്റ്ണ്ടാവും അല്ലാണ്ട് കൊഴ ഴപ്പോന്നില്ല നമക്കറിയൂല്ല ചക്ക കുരുന്നൊന്നും അറിയില്ല
ഏഹ്
കുടിക്കണ ടേസ്റ്റാണ്
ൻ എന്തക്കെ
ഇവിടെ പിന്നെ മാങ്ങോണ്ട് ഇവര് എന്തന്നാണ് മാങ്ങയും ചൗവ്വരിയും പിന്നെ കണ്ടൻസ്ഡ് മിൽക്കൊക്കെ ഇട്ടിട്ട് ഒരു സാധനം ഇണ്ടാക്കും മാങ്കോസാഗോന്ന് പറഞ്ഞിട്ട്
മാങ്ങയും മാങ്ങ അടിക്ക പൾപ്പാക്ക എന്നിട്ട് അതിനും തേങ്ങാപ്പാലൊഴിക്കാ മാങ്ങിടെ പൾപ്പിൽക്ക്
ഉം
എന്നിട്ട് മാങ്ങ അരിഞ്ഞതും പിന്നെ ഞമ്മളെ എളനീര് അരിഞ്ഞതും ചെല്ലോല് എളനീരിന്റെ എന്തോന്നാണ് ക്യൂബ് ഉണ്ടാക്കിട്ട് ഇടും ആഹ് അല്ലെ പിന്നെ എന്തോന്നാണ് ചൗവ്വരി ഇല്ലേ അത് വേവി ച്ചിട്ട് അതൂട്ടിട്ട് തണുപ്പിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ആഹ് സാധനം
ഏ
ഉം
അതൊക്കെ ആദ്യായിട്ട് കേൾക്ക
ക്ക കണ്ടിട്ട് ഉണ്ടാക്കണം ഞാൻ പിന്ന അങ്ങന ഞാനില്ലെങ്കി കുക്കിങ് നല്ല ഇഷ്ട്ട ഞാൻ പിന്നെ എല്ലാം പരീക്ഷിക്കും
ഏ നിങ്ങള് വേറെന്തങ്കിലും സ്പെഷ്യല് ഒക്കെ ഉണ്ടാക്കുവോ കുക്കിങ്
ആഹ് ഞാൻ കേക്ക് ബേക്ക് ചെയ്യും പിന്നെ എല്ലാ ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കും പിന്നെ ബർഗർ പിസ്സ ലോഡഡ് ഫ്രൈസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെണ്ടാക്കും എനിക്കെല്ലാ പിസ്സ ഞാന് ഡോ എന്തോന്നാണ് കൊഴച്ച് രാവിലെ തന്നെ കൊഴച്ച് വെക്കും മൈദയും ഈസ്റ്റും ആഹ് മൈദയും ഈസ്റ്റും പഞ്ചസാരയും
ഉം
അല്ലേല് ഈസ്റ്റ് ഇട്ടിട്ട് പൊന്താ വെക്കും കൊറച്ചേരംന്നിട്ട് അത് ഈ മൈദയില്ക്ക് തും പിന്നെ കൊറച്ച് പഞ്ചസാരേം ഉപ്പും മുട്ടൊക്കെ ഇട്ടിട്ട് കൊഴച്ച് വെക്കും എന്നിട്ട് അത് റെഡി ആയി കഴിഞ്ഞാല് നമ്മള് ഓവൻ്റട്രെയില് എന്ത് ബട്ടർ പെ രട്ടീട്ട് അതില് പരത്തും എന്നിട്ട് സോസ് നമ്മള് തക്കാളി വേവിക്കും എന്നിട്ട് തക്കാളിയുടെ സോസ്ണ്ട് അത് അരക്കും അതിൽക്ക് പിന്നെ പച്ചമുളക് പിന്നെ അത് സോസ് ഞമ്മക്ക് ഇപ്പ ഞാൻ ചെലപ്പ മേടിക്കണ സോസ് ഇടും അല്ലെങ്കിൽ ഞാന്ണ്ടാക്കും
ഏ എങ്ങനെ വീട്ടിൽണ്ട ഇങ്ങള് ഉണ്ടാക്കിയാല് പീടിയെന്ന് വാങ്ങുന്ന പോലെ ആയി കിട്ടുവോ
ഇപ്പ ഇവര് ഇപ്പൊ ദേ എന്തോന്നാണ് ബർഗർ ഉണ്ടാക്ക് ബർഗർ ഉണ്ടാക്ക് ക്ക്ന്ന് പറഞ്ഞിട്ട്
ഉം
എന്തോ ഇന്നലെ കൂടെ പറഞ്ഞിട്ടുള്ളൂ അപ്പൊ ഞാൻ പറഞ്ഞ് നാളെ ഇനി ബർ ർ ബണ്ണ് മേടിച്ചിട്ടുണ്ടാക്കാ ബൺ ഉണ്ടാക്കാന് ഈ മഴൊക്കായ കാരണേ എപ്പഴാ കറണ്ട്റ് പോവാന്ന് പറയാൻ പറ്റില്ല അപ്പൊ ഓവനുമ്മല് ബൺ വെച്ച കളിയൊന്നും കളിക്കാൻ പറ്റൂല്ല ബണ്ണൊക്കെ എന്തോന്നാണ് പോയിട്ടുണ്ടെങ്കിൽ കറണ്ട്റ് പോയിട്ടുണ്ടെങ്കിൽ ആ സാധനം കംപ്ലീറ്റ് കേടായി പിന്നെ നമ്മള് രണ്ടാമത് ഉണ്ടാക്കേണ്ടി വരും അതൊക്കെ പറ്റൂല ആ മാവ് പിന്നെ യൂസ് ചെയ്യാൻ പറ്റൂല്ല
ആഹ്
അപ്പൊ ബർഗർ ബണ്ണ് ഞമ്മക്ക് പുറത്തുനിന്ന് മേടിക്കേണ്ടി വരും ബാക്കിയൊക്കെ വീട്ടിലുണ്ടാക്കും വേറെള്ളതൊക്കെ ചെയ്യാ ആഹ് ടൊമാറ്റോ സോസ് ഉണ്ടാക്കണുന്നത് നമ്മള് ഇത് വേവിക്കും ചിലപ്പ ഞാൻ പച്ചമുളകും രണ്ട് പച്ചമുളകും ചുവന്ന പച്ചമുളകും തക്കാളിൽ എന്നെ ഇട്ട് വേവിക്കും എന്നിട്ട് ഇത് അരക്കും എന്നിട്ട് അരച്ചിട്ട് അതിനെ അരിച്ചെടുക്കും ആ വേവിച്ചിട്ട് തക്കാളി വെള്ളത്തി ട്ട് വേവിക്കും എന്നിട്ട് അതിൻ്റെ തൊലി കളഞ്ഞിട്ട് അതിനരക്കും അതില് പച്ചമുളക് അരച്ചിട്ട് അതിന് അരിച്ചെടുക്കും അരിപ്പയില് അരിച്ചെടുത്തിട്ട് പ്രൈ പാനില് കൊറച്ച് ഓയില് ഒഴിച്ചിട്ട് അതിൽ സോട്ട് ചെയ്യും അപ്പൊ പഞ്ചസാരയും കുറച്ച് ഉപ്പ് ഇട്ടിട്ട് സോട്ട് ചെയ്തെടുക്കും ചെറുനാരങ്ങനീരും പിഴിയും അല്ലെങ്കില് സൊർക്ക കളർ ചെലേപ്പെ ഇടും ചെലപ്പ നമ്മളെ വീട്ടിലെ യൂസൊക്കെ അല്ലേ
അല്ല ആ അപ്പൊ കളർന്ന് പകരം കാശ്മീരി മുളക് അങ്ങനെ എന്തെങ്കിലും
ആഹ് മുളക് ഞാന് എന്ട്ടാണ് മുളകും എന്ത് ശരിക്കുള മുളക് ഇടള്ളൂ അല്ലാണ്ട് പൊടി ഇടാറില്ല
ആഹ്
പൊടി ഇടങ്ങ്ഒരു കൈപ്പ് ടേസ്റ്റ് ഉണ്ടാവും
ഏഹ് ഉണ്ടാക്കി വെക്കണം എന്നാല് എനിക്ക് ഭയങ്കര ഇഷ്ട വീട്ടില് കുക്കിംഗ് ഒക്കെ ചെയ്യാനും പിന്നെ ഈ എന്താ സോസ് ഐറ്റംസ് ഒക്കെ തക്കാളി സോസ് ഒക്കെ നമ്മള് പീടിയന്ന് വാങ്ങുന്നതല്ലേ
ആഹ് ഞാന് ബർഗറിൽ ഉണ്ടാക്കാൻ വേണ്ടീട്ട് മയണൈസ് ഉണ്ടാക്കും അതിൽ ഞമ്മള് വറ്റൽമുളക് ചതച്ചത് ആഹ് വറ്റൽമുളക് ചതച്ചതും പിന്നെ ഈ ടൊമാറ്റോ സോസും പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉള്ള ഒരു സോസ് ഇട്ടും ഉം അവർക്ക് എന്തോന്നാണ് ആ സോസ് ഭയങ്കര ഇഷ്ടമായി ഞാൻ ചിലപ്പം ഫ്രഞ്ച് ഫ്രൈസ് മാത്രം പൊരിക്കാണെങ്കിലും അങ്ങനത്തെ സോസ് ഉണ്ടാക്കി കൊടുക്കും
ഏഹ് ഒക്കെ ട്രൈ ചെയ്ത് നോക്കണം എനിക്ക് ഭയങ്കര ഇഷ്ട പക്ഷെ എന്ന വെച്ചാല് തറവാട്ട് വീട്ടിലാണെങ്കില് ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ അവിടുന്ന് ഇങ്ങനെ നമ്മൾ വിചാരിച്ച് ലൊന്നും നടക്കൂല പിന്നെച്ച ഒറ്റ നിക്കുന്നവാണെങ്കിൽ സാധനം വാങ്ങി കിട്ടാനും പ്രയാസമാണ്
ആ ആഹ്
അപ്പൊ എനിക്ക് ഭയങ്കര ആഗ്രഹം അങ്ങനത്തെക്കെ സ്പെഷ്യലുകളൊക്കെ ഉണ്ടാക്കാനും ഇങ്ങനെ വെറൈറ്റി റ്റി വെറൈറ്റി ട്രൈ ചെയ്യാനൊക്കെ ഭയങ്കര ആഗ്രഹാ
ന്തൊ ഒന്നാണ് ആഹ് ഇന്നൊക്കെ നഗട്സ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ചിക്കനൊക്കെ മേടിച്ച് പിന്നെ ഈ ബിച്ചി പോക്ക് ഉണ്ടായപ്പോ ചിക്കനൊക്കെടുത്ത് ഫ്രഡ്ജിൽ കെന്നെ വെച്ച് ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് നെഗറ്റ്സ് പൊരിച്ചു കൊടുത്തുണ്ടെങ്കില് ഞാനത് ചി നെഗറ്റ്സ് കട്ട്ലറ്റ് അങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിട്ട് ഫ്രീസർ ചെയ്തിട്ട് ഫ്രീസറിൽ ഒരു ദിവസം വെക്കും എന്നിട്ട് പിറ്റെ ദിവസം ഫ്രിഡ്ജിക്ക് എടുത് വെക്കും എന്നിട്ട് ഒരാഴ്ചയക്കെ യൂസ് ചെയ്യും എനിക്ക് ഞാന് അത് സ്കൂളിട്ട് വരുമ്പോഴൊക്കെ പൊരിക്കും വച്ച് കൊടുക്കും ഉം
എനിക്ക് അതൊക്കെയങ്കര ഇഷ്ടാണ് അങ്ങനത്തൊക്കെണ്ടെങ്കിൽ പിന്നെ ചായ കുടിച്ചോളും
ആഹ് ഞമ്മള് വീട്ടിൽന്ന് ഉണ്ടാക്കുന്നതാനെങ്കിൽ പിന്നെ കൊടുക്കുന്നതിനും കുഴ
കുഴപ്പമില്ല അല്ലെങ്കിൽ ലുലൂലൊക്കെ പോയി കഴിഞ്ഞാൽ അവര് പറയും അവർക്ക് ആ ഇന്റെ ഫ്രോസൺ സാധങ്ങൾ മേടിച്ച് കൊടുക്കാന് അതൊന്നും മേടിച്ച്ടുക്കാറില്ല അതിലൊക്കെ എന്തൊക്കാണ് വരണന്ന് അറിയില്ലല്ലോ നിവർ ത്തില്ലെങ്കിലൊക്കെ ഓരോ പേ കറ്റ്ഒക്കെ വേടിച്ചു കൊടുക്കും ചെറുത് വലുതൊന്നും വാങ്ങിക്ക് ഇവിടത്തെ എല്ലാം ഇണ്ടാക്കും അവർക്ക് ഇണ്ടാക്കി കൊടുത്താ മതി വേടിച് കൊടുക്കണന്നൊന്നുമില്ല ആഹ്
എന്നാ പിന്നെ പിന്നെ വിളിക്കട്ടോ ആ ശരി